ആഹ് കേൾക്കുന്നില്ലേ
കേക്കണ്ട് എന്തൊക്കെയുണ്ട്
നല്ലതന്നെ നല്ല വർത്താനം ചായ കുടിയക്കെ കഴിഞ്ഞോ
ആഹ ഞാൻ നോകുമ്പോറ്റാണ് ഇവിടെ ചായയൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞാണ് കുട കഴഞ്ഞാണ് അവിടെങ്ങനെ അവിടെ എങ്ങനെ ചായുടിനെയോ
ഇല്ല ചാടി ചായപ്പണിയിലാണ് ചായുടി കരിഞ്ഞട്ടില്ല ഇന്നു മൊ മുന്നില അപ്പോ പിന്ന കുറച്ച് നേരം കഴിഞ്ഞി ഓക്കെ
ആഹ് എല്ലാരും എണീ കാണും വേണം കുട്ടികളൊന്നും എനീ നീക്കാനും നേരെ വൈകിട്ടുണ്ട് അവന്റെ
ആഹ് എല്ലാ കുട്ടികളും മദ്രസ് പോയതാണ് ഇവള് മദ്രസേ പോയിട്ടുണ്ട് ഓല് ആ ഓല് വെരാൻ പിന്നെ ഇനി ഒമ്പതേമുക്കാലൊക്കെ ആകും അത് കാരണം പിന്നെ കൊറത്ത് ആ കൂളില്ലേ അതിപ്പോ പിന്നെ ഏഴേകാലിന് മദ്രസ തുടങ്ങിയ അവര് ഒമ്പതേമുക്കാൽ വരെ ക്ലാസ് എടുക്കും
ആ ആഹ് അങ്ങനെയല്ലേ ഇല്ലാത്ത ദിവസ അപ്പൊ ഉള്ള ദിവസങ്ങളിൽ എപ്പളാ തുടങ്ങാ
ആറെകാലിന് തുടങ്ങിയാല് എട്ടേ മുക്കാൽ എട്ടെരാ എട്ടു ആവുമ്പതേനും വിടും
അപ്പൊ സ്കൂള് പ്ലാഗ് കഴിഞ്ഞ് നേരെ ആദ്യേ മദ്രസ് മദ്രസ് ആ മദ്രസ് വിട്ടന്നിട്ട് കുളിക്കലാവൂലെ
പിന്നെന്തിനാ കുളി കുളിക്കലും ചായ കുടിക്കലൊക്കെ മദ്രസ പോവുംമ്പോ ഓർക്ക് ഒരു ബിസ്ക്കറ്റും ചായയാണ് വേണ്ടുള്ളൂ
ബിസ്കറ്റ് ആ ആ പിന്നാ അതാണ് അത് അതപ്പതന്നെ വന്ന് കരിഞ്ഞാ ത്തെ ഉം എന്താണ് സ്കൂൾ ബസ്സിനാണ പോകല്
ആഹ് വന്ന് കഴിഞ്ഞാ പിന്നെ സ്കൂൾ ബസ്സിനാ പോവോ വന്ന് കഴിഞ്ഞ പിന്നോര് വണ്ടി പിന്നെ ചായ ഉടിച്ച് കുളി കഴിഞ്ഞ് ചായ കുടിച്ച് ഡ്രസ്സ് മാറ്റി അപ്പഴ്ത്തേനും വണ്ടി വരാനായി അത്രേ ടൈം ഉ ഓ
അപ്പൊ ചോ എന്താണ് ചോറൊക്കെ എങ്ങനെ സ്കൂൾന്ന് കിട്ടുവാണോ അല്ലെങ്കിൽ കൊണ്ടു പോവലാണോ
ചോറ് സ്കൂൾന്ന് കൊടുക്കും ഇവര് ചെറിയ സ്കൂൾ ആണ് അപ്പൊ പിന്നെ കുട്ടികള് കുറവാണവിടെ അപ്പൊ ചോറ് കൊടുക്കും ഞങ്ങൾ കൂട്ടാനായിട്ട് എന്തേലും കൊടുക്കണം ആഹ് അങ്ങനെ എന്തും ആ എന്തേലും ആ എന്തേലും പ്പേരി വെണ്ടേ കപ്പെരിപോലെ അല്ലെങ്കി പിന്നെ കോഴിമുട്ട അങ്ങനെ ഉപ്പേരി ആക്കിട്ടോ അങ്ങനെ
ആ ആ ആ കോ കോഴിമുട്ട ഉപ്പേരീന്ന് പറയുന്ന കോഴിമു ട്ട എങ്ങനെ ഉള്ളിയതൊക്കെട്ടാണ്
ആഹ് ആഹ് ഉള്ളിക്കിട്ടിട്ട് അല്ല ആ ഉള്ളി ഇങ്ങന വരറ്റും ഉള്ളി നന്നായിട്ട് വരറ്റും എന്നിട്ട് അതില് കോയിമുട്ട
ആഹ് ആ ആ നമ്മള് ഇതിലേക്ക് പത്തിരിക്കൊക്കെ ഇണ്ടാ ക്കുലേ. ഞങ്ങള ഇവടൊക്കെ പത്തിരിക്കൊക്കെ ഇണ്ടാക്കും അത്.
അങ്ങനെ. ആ ഞങ്ങള് പിന്നെ പത്തിരിക്കൊന്നും ഉണ്ടാക്കൂല. ചോറിന് മുളക് പൊടിയൊന്നും ഇടൂല. പച്ചമുളക്
പച്ചമുളക് ലേ. ഞങ്ങൾ ച്ച് മുളകും പൊടിം മല്ലിപ്പൊടിം മഞ്ഞ പൊട്യൊക്കെ ഇട്ടാണ്ടാ ഇണ്ടാക്കല്. ഇങ്ങട്ട് പിന്നെ കോഴിമുട്ട അയിലേക്ക് ത ക്കിട്ട് നന്നായിട്ടൊന്ന് എളക്കി നന്നായിട്ടൊന്ന് ഇതാക്കും.
ആ അഹ്ശരി. ഞങ്ങള് അങ്ങനെല്ല. ഞങ്ങള് പി പച്ചമുളക് ടും. എന്ന്ട്ട് പിന്നെ കോഴിമുട്ട നന്നായിട്ട് എളകീട്ട് അങ്ങനെ ഇടാ ചെയ്യത് ഇല്ല തക്കാളി
വെറു ഉള്ളിലെ
ത്തിരികൊക്കെ ആയ്ട്ടാവും ഉള്ളിനെ
ഇത് വരെ ഇണ്ടാക്കി നോ
ആ ചോറ്ക്ക് നമ്മള് ഉള്ളി മുർച്ചിട്ടിട്ട് നന്നായ്ട്ട് ഉള്ളി വഴറ്റും ഉള്ളിയും, പച്ചമുളകും, പിന്നെ കറിവേപ്പിന്റെലിം നന്നായിട്ട് വയറ്റും നന്നായിട്ട് വാടെന്റെ ശേഷം
ആ കോൽമുട്ടായി പൊട്ടിച്ചയ്ക്ക് ഇതക്യാൻഡ് ഒന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻഡ് നല്ലൊന്ന് ഇത പുലെ വെള്ളം പോലെ ഡ്രൈ വെള്ളം പോലുള്ള എല്ലാതെ ഡ്രൈ ആയി അ നന്നാഴിട്ട് ഇതാക്യാൻഡ് അടക്കിയണ്ട്
ആ നന്നായിട്ട് ഒണ
ഉം പിന്നെ ഉപ്പേരി പോലെ അ അ അ പിന്നെ ബാക്കി കറികളൊക്കെ അവിട്ന്ന് കി ട്ടല്ലോ ലെ
ആ ബാക്കി കറി സ് സാമ്പാറോ അങ്ങനെ എന്തെലും ഒക്കെ ഇണ്ടാവും അവിടെ ഓൽക്ക് പിന്നെ ആ കറിയോന്നും
ആണോ അപ്പൊരുവിധം കുട്ടികൾക്കൊക്കെ അങ്ങനെ അവിടത്തെ കറികളൊന്നും പറ്റ്
ആഹ് അപ്പ ചോറ്ന്നെ പറ്റ്
ആ ചോറ് ആദ്യൊക്കെ ചോറൊക്കെ ഭയങ്കര എഹ് ഒട്ടി കൊണ്ടാ ഇണ്ടാവല്
ആഹ് ഇപ്പൊന്നും അങ്ങനെയൊന്നുംല്ല ഇപ്പൊ നല്ല ഭക്ഷണൊക്കെയാണ് പണ്ട് ഞമ്മളൊക്കെ സ്കൂൾ പോന്ന ടൈമിലൊക്ക് ക്കെ
ആ ആ ഒര് സ്മെല്ലും അരി അതും അല്ല ഭയങ്കര ഒട്ടിയായി
ആഹ് ഒട്ടും ചെയ്യും അന്നൊക്കെ പിന്നെ കടലയും പയറൊക്കെ ആയിരുന്നു ആ ഞാനൊക്കെ സ്കൂൾ പോകുമ്പോ അന്ന് ചെറുപയറും കടലൊക്കെ ആരുന്നു ഇപ്പൊ അങ്ങനെയൊന്നല്ല ഇപ്പൊ പച്ചക്കറി
ഞാനും അങ്ങനെ തന്നെയാള് സ്കൂള് പോണ സമയത്ത് കടലയും അതേപോലെ തന്നെ ചെറുപയറും അ
ആ ചെറു ക്ഷേ ഇപ്പൊക്കെ കുട്ടികൾക്ക് ഓല്ക്ക്‌ ഇഷ് ഷ്ട്ടത്തിനുള്ള കോഴി മുട്ട ഇണ്ട്, പാലിണ്ട്.
ആ പാലും കോയിമുട്ട അണ്ണ ഇണ്ട്ട്ടോ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഇണ്ട്ട്ടോ കോഴിമുട്ടയും പാലും ആ ആഴ്ചയെല് ഒരു ദെവസ
ആഴ് ചെല ഒരു ദിവസം ക്ഷേ ബി ഇവര്ക്ക് പച്ചക്കറി എങ്കി പ പച്ചക്കറി അതേപോലെ ചെല ദിവസങ്ങളിൽ മോര് കറി ആയിരിക്കും. അങ്ങനെയൊക്കെ ഇണ്ട് ക്ഷേ അന്നാലും ഇവര്ക്ക് കുറ്റാണ് ആ അൽ ടേസ്റ്റ് ഇല്ല അത് ചോറ് അങ്ങനെയാണ് ഇങ് അങ്ങനെയാണ് ചോറില് മുടി കണ്ടിട്ടിണ്ട് ആ അതെ പലേ കുറ്റങ്ങളും പറയും, ചെല ദിവസങ്ങളിലൊക്കെ ഞാൻ കൊടുത്തേക്കും പക്ഷേ ഇവര്ക്കാര് ചോറ് പിന്നെ രാ നേരത്തെ ഇണ്ടാക് ക്കണം അത് കരുതിട്ട് നല്ല ചൂടുള്ള ചോറല്ലേ ആ ഭയങ്കര പ്രയാസോണ് പിന്നെ അവിടെ നല്ല ചൂടുള്ള ചോറ് കിട്ടും. ന്നെ ഇവിടുന്ന് കൊ കൊണ്ടോയി അവ്ട് ട്ന്ന് കഴിക്കുമ്പഴത്തേനും തണുത്തിട്ടിണ്ടാവും ചോ
ആ അതാണെ
ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞാ ചെലപ്പം കഴി ക്കും അല്ലെങ്കിൽ പിന്നെ രാവില്ത്തെ കടി എന്തേലും ഉണ്ടെങ്കില് അതങ്ങോട്ട് വെച്ച് കൊടുക്കും, ആ അത് വെച്ച് കൊടുക്കും ആ ഓരോ അയ്ന് ഓരോ കാരണം പറ യാണ് അവര്ക്ക് വീട് ട്ട്ന്ന് കൊണ്ടാവാൻ വേണ്ടിട്ടെ ആ അപ്പം മറ്റുള്ള കുട്ടികള് അങ്ങനെ കൊണ്ട് കൊണ്ടുവ
ആ ആ അതാണ് ഭക്ഷണൊക്കെ എന്തായി ഉച്ചക്കത്തെ റെഡി ആയോ?
ല്ല രാവിലെ തന്നെ റെഡി ആവു വുന്നൊള്ളു, കടല പുട്ടിന് ആ ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പ സാവധാനം എടുക്കാലോ കരുതിട്ട് ആ അപ്പ ആരുല്ല ആ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ നേരാവുമ്പോഴേക്കും ജോ എല്ലാം ഒരു വിധം ഒക്കെ ആയിട്ടുണ്ടാവും കു ട്ടികള് സ്കൂൾ പോവുമ്പത്തേനും ഞാൻ ഒരു വിധം ക്കെ പണികള് തീർക്കും എന്നോച്ചാ. ചെറിയ കുട്ട്യാണുള്ളത്. അപ്പൊ ഓളെ നോക്കലും പണിയെടുക്കലും ഒക്കെകൂടെ നടക്കു ക്കൂല. ഓല് സ്കൂള്ട്ട് വരുമ്പോഴുത്തേനെ
ഇതിപ്പോ മക്കള് നോക്കിക്കോളൂപ്പഴത്തിലേ
നോക്കൊന്നുല്ല. പക്ഷെ ഇത് ഇവരുണ്ടെങ്കിൽപിന്നെ നമുക്കൊരു സമാധാനാണ് ഇവര് ഇണ്ടാവും അല്ലോ. അപ്പൊ ഇത് പിന്നെ ഒറ്റക്കായാ പിന്നെ അവിടെ പോയി ഷീറ്റ് കാട്ട്യരോ ഉച്ചൊക്കെയാവുമ്പ എവിടെയാണ് എങ്ങനെ കളി ഒന്നും അറിയില്ല. ആ വാതില് അടച്ച് ഇടും വേണം
കറി വെക്കാൻ എന്തെങ്കിലൊക്കെ കിട്ടിയോ?
കറിയൊക്കെ ഇന്നലെ ചിക്കൻ വാങ്ങിയതുണ്ട് അത് കഴിഞ്ഞിത് നെയ്‌ച്ചോ ബിരിയാണി പോലെ അങ്ങടാക്കണം. ഇന്നിപ്പ ഞായറാഴ്ച
ആ ഏ ഇന്നിപ്പോ എല്ലാ എല്ലാം ഞായറാഴ്ച ഇതേപോലെ എന്തെങ്കിലൊക്കെ
ഇല്ല ഇല്ലില്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാരും അങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴെങ്കിലൊക്കെ അങ്ങനെ ബിരിയാണി
അല്ല ഈ വെള്ളിയാഴ്ച മക്കൾക്ക് എന്താ ശനിയാഴ്ചയാണോ
മക്കൾക്ക് ശനിയാഴ്ച്ചയാണ് ഒഴിവുണ്ട് ആ ശനിയും ഞായറും വീട്ടിലുണ്ടാവും
ഉം ഉം ആ അപ്പം പിന്നെ എന്തെങ്കിലും ഇ ണ്ടാക്കൊയക്കാരല്ലേ
എന്തേലുയൊക്കെയിണ്ടാവും ന്ന്പ്പോ വെള്ളി ഞായറാഴ്ച്ചപ്പോ ഇങ്ങനെ ബിരിയാണി ഇണ്ടാക്കി ഇണ്ടാക്കിണ്ട് ഒറ്റ ആ ഒന്ന് ഉണ്ടാക്കിയാൽ മതി പിന്നെ വേറൊന്നും നോക്കണ്ട ഞാനൊരു തട്ടിക്കോട്ട് ബിരിയാണി വെക്കലാണ് ആരുമില്ലാത്തപ്പോ.
ഏ എന്ത് തട്ടി ഇങ്ങളെ തട്ടിക്കൂട്ട് ബിരിയാണി എങ്ങനെയൊന്ന് പറഞ്ഞിത്താണി നോക്കട്ടെ ട്ടെ
തട്ടിക്കൂട്ട് ബിരിയാണി റഞ്ഞാല് ചിലപ്പോ ഞാൻ എന്ത് ചെയ്യാറിയോ നമ്മള് പൊരിക്കുവൊന്നുയില്ല അങ്ങനെ കുക്കറില് ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റിയിട്ട് അതില് ആഹ് അതില് ചിക്കന അങ്ങോട്ട് വിടും ചിക്കന ആ ചിക്കനാ ആദ്യം അല്ല ചോറും ചിക്കനും അരിയും ചിക്കനും ഒക്കെ കൂടെ ഇട്ടിട്ട് നമ്മളിപ്പോ നെയ്ച്ചോറ് കുക്കറിൽ വെക്കാനെങ്കിൽ രണ്ടോ മൂന്ന് വിസിലൊക്കേവെണല്ലോ
ആ
ആ മൂന്ന് വിസിലോണ്ട് ആയല് പാകമായിട്ടുണ്ടാവും
ആ ആ മൂന്ന് വിസിൽ
ആ മൂന്ന് വിസിൽ അടിച്ചാല് പാകം നാളെ പാകം
ഞങ്ങൾ നെയ്ച്ചോറിന രണ്ട് വിസിൽയടിക്കും വിസിൽ
നെയ്ച്ചോറിന് രണ്ട് വിസൽ അടിച്ചാലും ചില അരിക്ക് വേവിണ്ട് ഇപ്പമിവിടെ ആ പല വേവാണ് ഇവിടെക്കെ ഇട്ട് ഇപ്പൊ ഈ പ്രാവശ്യം വാങ്ങിയായിരിക്കും നല്ല വേവ് അത്യാവശ്യം നല്ല വേവുണ്ട് മൂന്ന് വിസില അടിച്ചാൽ തന്നെ ചെലപ്പോ അപ്പ ചോറ് ചൂടോടെക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുംട്ടോ
ആ തണുത്ത് അല്ലെലും നെയ്ച്ചോറായ രാത്രി രാത്രി ആവുമ്പോത്തെനും ഒരു ജാതിയ രാവിലെ ഉച്ചവരെ ഉച്ചക്ക് വെച്ചാൽ മതിരി ആ ഒരു ടേസ്റ്റ് ചൂടോടെ
ആഹ് കിട്ടൂല പക്ഷെ ഇവിടെ ഞാൻ നെയ്ച്ചോറ് വെച്ചാ ആരും കഴിക്കൂില്ല നെയ്ച്ചോറ് വെച്ചാ മുട്ട പൊരിച്ചത് കഴിക്കുക എന്നല്ലാതെ രാത്രി
എനക്ക്ിഷ്ടല്ല ഞാനും കഴിക്കില്ല ഇല്ല അങ്ങനെ കൂടുതലും നെയ്ച്ചോറ് ഒരു നേരമൊക്കെ കഴിച്ചു അതെ ബിരിയാണി അങ്ങനെ തന്നെ എനിക്ക് കൂടുത എപ്പാളെലും നല്ല
ആ ഇവിടെ ബിരിയാണി ആണെങ്കി പിന്നെ ആ ബിരിയാണി ആണെങ്കി പിന്നെ രണ്ടു നേരവും കഴിും രാത്രിയും കഴിക്ക ഉച്ചക്കുംഴിക്കും പിന്നെ നമ്മള് വേറെ ഉണ്ടാക്കുന്നല്ല ആ അതില് നമ്മള് നെയ്യും മസാല ഒക്കെ അനുസരിച്ചാണ് മസാല നല്ലണ്ണം ഇടുമ്പം ഒരു നമുക്ക് ബിരിയാണിന്നാ അതിൻന്റെ ഒരു ക്ഷീണൊക്കെ വരും
ആഹ ബിരിയാണി തിന്ന് കഴിഞ്ഞാ അന്ന് ഉറക്കാണ് നിനിക്കൊക്കെ അ ന്നരു ഉച്ചക്ക് ഉറക്കം വരുന്ന മാതിരി പെരുന്നക്ക ആയാലും എന്ത ക അൽോ ഭയങ്കര ഉർക്കള്ള മതി ക്ഷീണ അല്ല മാതിരിയ
അവിടെവർക്കും ഒന്നും മസാല കൂടുതൽ പറ്റൂല അത് കാരണം അവൻ ഏ മസാല കുറച്ച് അതുകൊണ്ട് ഞൻ
ഞമ്മള് നമ്മളൊക്കെ ഒരു കിലോനൊക്കെ എടുക്കയാണെങ്കിലൊക്കെ ഏയ് ഉള്ളി ഒക്കെ അത്രൊക്കെ എടുക്കൂ എടുക്കൂലല്ലേ എത്രണ്ണാ നാലെണ്ണൊക്കെ ആഹ് അപ്പം പ്രശ്നയില്ല ഇവിടെ ഞങ്ങളെ അവിടക്കെ കായം നല്ല വേണം ആരിക്കൊക്കെ കായം കൂട്ടി
ഇവര്ക്ക് പറ്റൂല ഇവർക്ക് അധികം മസാല പറ്റൂല
ചോറ് അപ്പൊ ഈ ചോറും മസാല ഇല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തും കൊണ്ട് ത്തല്ലേ നിക്കാ
അങ്ങനെ നല്ല വെള്ത്തിട്ടല്ല ഇവരിക്ക് ഇവിടെ ചോപ്പളറ് പറ്റ് കുള ചോറ് അങ്ങനെ ഒരു പാകത്തിന് ആ ഏഹ് പറ്റൂല ന്നാ നല്ല വെള്ളല്ല ആ ഒരു ആ മഞ്ഞക്കളറായിരിക്കും ആ ആ നല്ല മഞ്ഞൊന്നൊല്ല നമ്മടെ മുള മള്ഞ്ഞപ്പൊടിടുമ്പോ നല്ല മഞ്ഞ കളറാവും ശെ പൊടിയൊക്കെ പൊരിച്ചിട്ട് വെക്കുമ്പ ആ ചിക്കൻ പോയി കുമ്പട്
ആ ആ മുളക്പൊടി ഇടാറുണ്ടോ
ആ മുളക് പൊടി ഇടൂല മറ്റേ
കുരുമുളക് ഇടയ്ക്കാര് ആ കുരുമുളക് അങ്ങനെ കളറ് ചിക്കൻ പൊരികുമ്പടൂലേ
ആ ആ കളറന്നെ ചോറുക്കും വരും അപ്പ പിന്നെ പ്രത്യേകിച്ച് കള മൊളക് പൊടി ഇടേണ്ട ആവശ്യല്ല പിന്നെ കുരുമുളക് പൊടി ഇട്താണല്ലോ ഒയ്ച്ച് വെക്കാതെ വെക്കുമ്പോ ഞാൻ മൊളക് പൊടി ഇടൂല
ഇടൂലലേ ആ ആ ചെലോര്ടും ഉം
ആ ചെറിയ അധികം ആള്കള്ടും
ആഹ മൊളകും പൊടി ചെലോലിടും പച് മൊളകുംമ്പൊടി നല്ലോണം ആയി കഴിഞ്ഞാ തന്നെ മറ്റേതാവും എന്താണ് ചുവപ്പ് കളർ കൂടുതലാവും
ആ കൂടുതലാ.
ആ അങ്ങനെയാണ്. ആ ആയിക്കോട്ടെ.
ആ
എന്ന്നാ പി ശെരി.